ആണല്ലേ
ആഹ് ആഹ് കേക്കണണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
എന്തൊ ഇപ്പം നല്ല വിശേഷം
എങ്ങനെയുണ്ട് വെക്കേഷനും ചൂടൊക്കെ
വെക്കേഷന് ചൂടൊക്കെ എന്ത് പറയാനാ എല്ലാർക്കും ഒരു അനുഭവമാണ്
രാത്രിക്കത്തെ കറന്റ് പോക്കൊക്കെയാണ്
ഉം രാത്രി നല്ല ലോഡെ മറ്റേ കറണ്ട് നല്ല ലോഡായിട്ട്
അത് തന്നെ കൂടുതൽ വീടുകളിലും എ സി ഒക്കെ ഉണ്ടാകുമ്പഴെ
ആഹ് ഇപ്പ ടി വിലൊക്കെ ടി വിയിലൊക്കെ കേൾക്കണെ ഇപ്പ ഇനി ഡാമിലൊക്കെ വെള്ളം കുറഞ്ഞ് കറണ്ട് പവർ കട്ട് ഉണ്ടാവൂന്നൊക്കെയാണ്
ആഹ് പറഞ്ഞു കറണ്ട് വൈദ്യുതി പുറത്തെന്ന് ഇറക്കേണ്ടി വരും എന്നൊക്കെ കേട്ടു
ആഹ് അങ്ങനെ ഒക്കെയാണ് ഉള്ളത് ചൂട് അസഹനീയമായ ചൂടുവാണ്
എല്ലാ മക്കള് ഉള്ളത് പൊടിച്ചിട്ടേ അത്രേ നല്ല പുടിച്ചിരുന്നത് വെക്കേഷനും കൂടി ആയിട്ടെ ഇപ്പൊ ഇതാ അംഗനവാടിക്ക് ലീവ് ലീവ് കൊടുത്തിട്ടുണ്ട്
ആഹ് അംഗലവാടിക്ക് ലീവ് കൊടുത്തണല്ലേ ഞാൻ പറയണ് ഈ അംഗലവാടി ക്ക് ലീവ് കൊടുക്കുക ലീവ് കൊടുക്കാതൊക്കെയാ നല്ലത്
ആഹ് ഞാൻ ചിലപ്പോ ഞാൻ ഞാ ടീച്ചറോടെന്ന് പറഞ്ഞത് അംഗനവാടിക്ക് ലീവ് കൊടു ക്കണേക്കാട്ടി നല്ലത് ലീവ് കൊടുക്കാതൊക്കെ ആയിരുന്നു കാരണം ആ വെയിലും കൂടി മക്കള് കൊള്ളുകാണ് പിന്നെ ഓലെയും പറയാൻ വയ്യ ഞമ്മളെ ഈ ഏരിയയിലൊന്നും കൊഴപ്പവില്ല പക്ഷെ വേറെ ഏരിയകളിലൊക്കെ നല്ല ചൂടാണ്
ഞമ്മക്ക് പിന്നെ നമ്മള് ആ നഴ്സറി ചെലൊതൊക്കെ പിന്നെ അങ്ങനത്തെ സ്ഥലത്ത് ആയിരിക്കും നല്ല സ്ഥലത്ത് നല്ല കാലാവസ്ഥയും നല്ല ഇതുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നല്ല ശമ്പളം പറഞ്ഞിട്ട് കാരിയമില്ല മൊത്തത്തിൽ നോക്കിയിട്ടാണല്ലോ സർക്കാർ അവധി പ്രഖ്യാപി ക്കുക എല്ലാ കാര്യങ്ങളും നോക്കിയട്ട്
ആഹ് ആഹ്
അപ്പൊ ഇവിടെ മദ്രസിന് അവധി കൊടുക്കാ പറഞ്ഞപ്പോ വെ അഞ്ച് മുതൽ ഏഹ് നാല് ക്ലാസ് അഞ്ച്, ആറ്, ഏഴ്, എ ട്ട് ക്ലാസ്സിനാണ് പത്ത് മണിയാകുമ്പോ മദ്രസ ഉള്ളത്.
ആഹ്
അപ്പൊ ആ ടൈമില് തന്നെ ലീവ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത്രയും വലിയ കുട്ടികളെ വരെ ആ ടൈമില് ലീവ് കൊടുക്കണ്ട മദ്ര അത്രയും ടൈമ് മദ്രസി മദ്രസ് നിക്ക്ണ്ടല്ലോന്ന് വിചാരിക്ക ഇവിടെയാകുമ്പോല് കളിക്കാൻ പോയാട്ട് ഓലെ കിട്ടണില്ല. എന്നാണ് രക്ഷിതാക്കളൊക്കെ പറയിണെ
അയന്നെ നല്ലെ
ഞമ്മക്കെന്തോ തെരക്കിട്ട് കൊറച്ച പണി ഇണ്ട്ന്ന്ണ്ടെങ്കില് ഫുള്ള് ഓല് ആ വെയില് കൊള്ള
ആഹ് അതാ ഞാൻ പറഞ്ഞതെ ഫുള്ള് മക്കളും ഞമ്മ മക്കളും ഞമ്മക്ക് എന്ത് പത്ത് മണിവരെ. പത്ത് മണി വരെ പൊറത്തെറങ്ങാ
ഉം
അഹ് കഴിഞ്ഞാ പിന്നെ പൊറത്തിറങ്ങിയാ നമ്മക്കെന്നെ ചൂട് സഹിക്കാൻ കഴിയ്ണില്ല. ഞാൻ ഇങ്ങനെ ആലോയ്ക്കും ഈ ഹസ്ബൻഡുമാര് പ ജോ പണിക്കൊക്കെ പോകുമ്പളെ
ആഹ് പണിക്ക് പോകുമ്പോ ചൂട് ഇന്ന്പ്പോ ഇവിടെ പണിക്കാര്ണ്ടായിനി ഞാ ഇങ്ങനെ ആലോയിക്കേനി സൂര്യനിങ്ങനെ തലേല് ഇങ്ങെട്ട് ആ വെയില് കൊണ്ടാട്ടാണല്ലേ ഈ പണി ഇട്ക്ക്ണെ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോയിക്കും ഇതേമാതിരി ആണല്ലോ ഇപ്പൊ എല്ലാരും ഇള്ളത്.
അതന്നെ.
ഉം ഓൽക്കാ വെയിലൊന്നും വിഷയല്ല ഓൽക്. ഓൽക്ക് വെയില്ണ്ട് വിചാരിച്ചോല് എറങ്ങിക്കെ ഒന്നും ചെയിലല്ലോ ആ വെയിലും കൊണ്ട് ഓല് പണിയി
അയിന് ഓൽക്കാ പണി ഇട്ത്താലേ ഓൽക്കങ്ങനെ വൈന്നേരം ആകുമ്പോത്തിന് കൂലി കിട്ടൊള്ളൂ. ഞമ്മളിപ്പം ഏത് പണിക്കാരായാലും നമ്മളെ വീട്ട് പണി ക്ക് വന്ന് ഓല് വെയില് കൊള്ളാതെ പണിട്ക്കാതെ റെസ്റ്റ് എടുക്കാ നിന്ന നമ്മള് പറയൂലേ? എന്തിനാ ഇങ്ങള് വന്നേന്ന് ചോയ്ക്കൂലേ?
ഞമ്മള് വരെ ഒരു മിനിറ്റ് അങ്ങട്ടും ഇങ്ങട്ടും മാറിക്ക
അതന്നെ.
എല്ല ഓൽതങ്ങനാവുമ്പം ഞമ്മളറിം ഞമ്മളും വീ ട്ടിന്ന് എറങ്ങിപ്പോണ ആൾക്കാരെ നമ്മള് ഒന്ന് ആലോയിച്ച് നോക്ക
അതന്നെ.
അപ്പൊ അങ്ങത്തെ ടൈമിലാണ് അഹൊക്കെ വര്ണത് ആലോചന അല്ലെങ്കിപ്പെത്ത നമ്മക്ക് കിട്ട തിന്ന കുടിച്ച പ
ആഹ് നമ്മള് സ്ത്രീകള് വീടിന്റെ ഉള്ളി ഇരിക്കുമ്പോ നമ്മുക്ക് വല്യ ഇതറിയുന്നില്ല ചൂടിന്റെ കഠിനമായ ചൂട് നമ്മള് വെല്ലാ അറിയുന്നില്ല ഇത് പൊറത്ത്ക്ക് നമ്മക്ക് നമ്മളെ വീടിന്റെ മുന്നിക്ക് എറങ്ങിയാലെന്നെ ന്നെ നമുക്ക് ആ ചൂട് സഹിക്കാൻ കഴിയില്ല തിരുമ്പിയെ ഏഹേ ചിക്കിയെ എടുക്കാൻ കഴിയുന്നില്ല ചിക്കാൻ പോവാൻ കഴിയുന്നില്ല എന്നിട്ട് ഞാനെന്താ ചെയ്യല് രാത്രി ചിക്ക ഇന്നിട്ട് നേരം വെളുത്ത് ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോത്തിന് ഇടുത്ത് വെക്ക.
അതാ നല്ലെ മറ്റേ ഡ്രസ്സ് വെയിലത്തിടാനും പോവൂലല്ലോ?
ആഹ് ന്നെരച്ചു പോവും ചെയ്യുവേ
ആഹ്
അതൂണ്ട്. ഇപ്പൊതാ എല്ലോട്ത്തും ചൂടോണ്ട് പാമ്പുകളെറങ്ങ.
ആഹ് എ
മക്കക്കൊക്കെ ഒരു റൂമിന്ന് ഒരു റൂമ്ക്ക് പോവാൻ പേടി.
അഹ് ഇപ്പ ഇത്രയും കാലായിട്ട് ഇങ്ങനെ പാമ്പിന്റെ ശല്യം ചൂടുണ്ടെങ്കിലും ഇങ്ങനെ ഇണ്ടാവും ചൂട് കാലത്ത് പാമ്പ് വരും തണുപ്പുള്ള സ്ഥലത്ത്ക്ക് വരും അങ്ങനെത്തെ പക്ഷെ ഇങ്ങനെ ഒരു പാമ്പ്
ചൂടായിട്ടാണ്.
ഇന്നിപ്പതാ ഞങ്ങളെവിടെ അട് ത്ത്ന്ന് നെയ്സറിന്റെ അടുത്ത്ന്ന് മൂർക്കം പാമ്പിനെ പിടിച്ചിന്ന് വൈകുന്നേരം. ഇത് വാട്സപ്പ് വാലം മറ്റേ യൂട്യൂബ് തുറന്ന ഫുള്ള് പാമ്പാണ്.
ന്താ യൂട്യൂബെയ്നു പത്രങ്ങള് പത്രങ്ങളൊക്കെ നോക്കിന്നപ്പം ഏഹ് മുന്നിൽത്തെ പേജിലെന്നെണ്ട് രണ്ട് പെണ്ണ്ങ്ങള് പാമ്പ് കൊത്തി മരിച്ചു. ഇന്നലെ മ് മിനിയാന്ന് ആഹ് പിന്നെ തല തലയണന്റുള്ളില് പാമ്പ് കയറിങ്ങാണ്ട് രണ്ട് കുട് ട്ടെളെ കൊത്തി ഒരു കുട്ടി മരിച്ചു. കേക്കുമ്പോ അമുക്ക് വേജാറാണ്. ഇപ്പൊ കടിക്കണേന്റെ മുന്നേ ക ട്ടിന്റടീം, സോഫന്റടീം, എ ടേബിളിന്റടിയൊക്ക നോക്കി പോവാമ്മള്.
ആഹ് അതന്നെ അത് ഏതേത് നമ്മള് വീടിന് പോട്ടല്ലാനി ക്കൂലല്ലോ. ഹോള്പ്പെല്ലാ വീടിനുണ്ടാവും.
അതന്നെ.
ഞങ്ങള്പ്പ ഞാനിപ്പോ മിഞ്ഞാന്ന് വീട് ചുറ്റോട് ചുറ്റും മണെണ്ണ ഒയ്ച്ചിയ മണ്ണെണ്ണങ്ങനെ തളിച്ചുഒട്ത്യ ആ മണം കേക്കുമ്പോ വിട്ട് പെയ്ക്കോളുറഞ്ഞിട്ട് പേടിയാവ.
എഎം പ്പൊ ഏത് മണം കേട്ടാലും വിട്ട് പോവലുണ്ടാവുന്ന് തോന്നില്ല. ഓൽക്കെവിടെങ്കി തൺ പ്പൺ കിട്ടിയാ മതി ഞാൻ ന്നിപ്പോ യൂട്യൂബ്ലൊരു വീഡിയോ കണ്ടത് അണലി പന്ത്രണ്ട് കുട്ട്യേളെ ബാവാ സുരേഷില്ലേ പാമ്പിനെ പിടിക്കുന്നാള്
ആഹ് ആഹ് ആഹ്.
ഓല് പിട്ച്ചിട്ട്ണ്ട് പന്ത്രണ്ടണലിക്കു ട്ട്യാളെ ഒരു വീട്ന്റെ ഒരു പറമ്പ്ന്ന് മാത്രായിട്ട്.
നെ പാമ്പുകൾ നല്ലോണം പ്രസവിക്കു മക്കള്
അപ്പ ആ വീട്ടി നിക്ക്ണോലെക്കരവസ്ഥതേപ് പോലെത ന്റെ അയൽവാസിന്റെ വീട്ട്ല് പളി ആഹ്
ആഹ്.
ഞമ്മള് യൂട്യൂബില് കണ്ടില്ലേ ഒരു കുട്ടി മരിച്ചത്.
ആഹ് ആഹ്.
അതേ പാമ്പ്.
ആഹ് വള്ളിക്കെട്ട്.
അതേ സാധനം വന്ന്ണ്. അങ്ങനത്തെ വള്ളികെട്ടിനെ ആ കർ പ്പുമേ വ് വെരല്ലേ വള്ളി കെട്ടേനെ
ആഹ് വെള്ള വരള്ളെ ആഹ്.
ഉം ആക്കൊ കൊത്തി കഴിഞ്ഞാണ്ടല്ലോ.
പാമ്പുകളേള്ളൂ ചേരന്ന്പ്പൊ അതൊന്നുല്ല ഇങ്ങനേള്ളെ ചെർ ചെറേ വെശപ്പാമ്പുകള്.
ആഹ് ചെർ ചെറീയ പാമ്പുകളാണ് ഓൽക്കെവ്ടെങ്കിലും നല്ല തണുപ്പത്ത് കെടക്കാൻ വേണ്ടിട്ട് ഓലെവിങ്കെക്കെവെല്ഞ്ഞ് കേറാണ്.
ഉം.
ന്ന് പ്പ ഞാ വന്ന്ണ് പിന്നെ ബെഡില് പാമ്പ് നിന്ന് അത്യാശ്യം വല്യ പാമ്പാട്ടോ. എല്ലാരും ശ്രദ്ധിച്ചോളി നല്ല ടൈലും തൊക്കെട്ട് അകത്ത് അകത്തേക്കെന്നേണ് വന്നത്. നമ്മള് നല്ല മാളിക വീട്ടിലാ കളിക്ക കടിക്കണൊന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഓല് എഴ് എയ്ന്റെ ഉള്ളിലു എത്തും പറഞ്ഞാണ്ടേ ൽക്ക് തണുപ്പ് മതി ഇപ്പോന്ന് മോള് ചോയ് ക്ക എന്തിനാ ഈ പാമ്പള് മ്മളെ വീട്കളിലൊക്കെ വെര്ന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞമ്മക്ക് ചൂട് സഹിക്കാൻ കഴിയണില്ല അതേമാതിരെന്നെ പ്പൊ പാമ്പെക്കും
ആഹ് പാമ്പൊക്കെ അതേമാതിരി നമ്മളപ്പോലെ നമ്മളെകാട്ടിലു ആണ്ചൂട് തീരെ സഹിക്കാൻ കഴ്യാത്ത സാധന നാണ് പാമ്പ്
ഉം അപ്പൊ ഓൽ വരിയാണ് ഓൽ തണുപ്പൂ കൊള്ളാൻ വരിയാണ് വീടിന്റെ ഉള്ളില് വന്ന് തണുപ്പുണ്ടാവും
അതെ
വെ വെറകിന്റെ ഉള്ളില് അവിടൊക്കെ ഞമ്മള് ശ്രദ്ധിക്കേണ്ടി വരും എല്ലോട്ത്തും
ആഹ്
നല്ലോം കെയറെയ്യേണ്ടി വരും മക്കളെയും നമ്മള് ശ്രദ്ധിക്കുക നമ്മളും ശ്രദ്ധിക്കുക
ഞാൻ പിന്നെ വീടിനുള്ളിൽ അധികം സാധനങ്ങൾ ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ വേഗം കാണും അധികം ഇല്ലാത്തത് കൊണ്ട് ഒരു ഞങ്ങളിപ്പോ ഒന്നുമില്ല ബെഡ് ഒന്നുല്ലാത്ത റൂമിലാ കിടക്കണത് അതോണ്ട് പിന്നെ കടക്കുമ്പോ തന്നെ കാണും എല്ലോടും കാണും
ആഹ്
നൽത്തായതുകൊണ്ട്
ഞങ്ങള് ചൂടോണ്ട് ഡൈനിങ് ഹാളിലാ കിടക്കല്
ആഹ്
അത്രയും ചൂടാണ്
ആഹ് ആഹ് എന്നാലും വേണം നമ്മളെല്ലോടിം കടക്കണ മുമ്പ് നോക്കി പരിശോധിച്ച് പേടിയാണ് നമ്മ പാമ്പ്ന്ന് പറഞ്ഞ സാധനം നമ്മളെ കൊത്തിയാല് അയ്ന് വേറൊരു കാര്യം പിന്നെ ചെയ്യാൻല്ലല്ലോ വേറെ എന്തോ കാര്യം ചെയ്യാണ്ടെങ്കിൽ പിന്നെ അങ്ങനെലും നമുക്ക് എന്തേലും ഇതാക്കാന്ന് വിചാരിച് പക്ഷ ഇതിപ്പോ അതിന് ടൈമുല്ല ചെയ്യാനായിട്ട് നമക്ക് ഓലും ഉണ്ടാവില്ല
അല്ലെ പിന്നെ ഏ സിയൊക്കെ വെക്കാൻ കഴിയണം ഈ ചൂടിന് നമ്മള്
ഏ സി പ്പൊ ഏ സി വെച്ച വീട്ടില് ഏ സി മല് പാമ്പ് കിടക്കണവരെ
അങ്ങനെണ്ട് ഏ സിന്റെ ഉള്ളിലാകെ പാമ്പ് നിറഞ്ഞിട്ട് ല് ഒച്ച പാമ്പ് എലി വന്ന് പ്രസവിച്ചേക്കുവാ എലി വന്ന് പ്രസ് സവിച്ചിട്ട് കുറേ കുട്ടികളെ ഏസിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇപ്പം നാരെ ന്യൂസ് വന്നിട്ടുണ്ട്
അത് ഉമ്മ ഒരീസം ഒരു വാർത്ത കണ്ടിട്ട് ഉമ്മ പറയുന്നുണ്ട് മറ്റേ ഏഹ് മ പാമ്പ ത്ത് കേറിട്ട് പാമ്പിനെല്ല ഓടി തെരഞ്ഞ് എല്ലാരും തെരഞ്ഞോയി പോയി എന്നിട്ട് പിന്നെ ആ വീട് വീട്ടിലെ ഇമ്മ കെടക്കാനും മാണ്ടി കയറി ബെഡ്റൂമില് ബെഡ്റൂമൊക്കെ എത്രോ പ്രാവശ്യം നോക്കീന് ന്നട്ട് നോക്കുമ്പോണ്ട് ഏസിമല് പാമ്പ് ആടെ കേറിക്കാണ് ഇതൊക്കെയാണ് ആഹ് അതെ
ഒരു തണ തണുപ്പിലേക്ക് എത്തിയേക്കണോല് നമ്മളിപ്പം
ഇനി ഇപ്പൊ ഒരു മാസ ഇതിന്റെ ഇടയിൽ മഴ മഴ ഉണ്ട് ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ മഴ ഉണ്ട് എന്നൊക്കെ വാർത്തകള് പറയണ് കുറ ചൊരു മഴ കിട്ടിയൽ പാമ്പുകൾ കുറച്ച് ഒഴിഞ് പോയിക്കും ചൂട്
ആഹ് വിചാരിക്കണ് ഉറപ്പറയാൻ പറ്റൂല ആഹ്
അല്ലേ ഓൾക്ക് പാമ്പോക്കൊക്കെ മാത്രമുള്ള ഒരു മഴ പെയ്ത് കൊടുത്താലേ ഓലെ ശല്യം കുറേക്കുടെ ഒഴിഞ്ഞിട്ടൊയ്ന് മക്കള് വെക്കേഷനല്ലേ എടക്കേ പോണ് ആഹ് അതെ
ആഹ് അതന്നെ ഈ പാമ്പളെ അല്ലെഈ പാമ്പിന്റെ ഇങ്ങനത്തെ ശല്യങ്ങൾ നമ്മള് കേൾക്കലില്ലേന് ഇപ്പൊ നല്ലോ കേൾക്കണ ഫുള്ള് അങ്ങനത്തെ ഓരോ വാർത്തകള്
എന്നും ഇതന്നെ ഒന്നു രണ്ടും മൂന്നും നാലു ആയിട്ട് മക്കളോട് എത്ര പറഞ്ഞിട്ടും മക്കൾക്ക് കാര്യമില്ല ഓൽ എല്ലാ കാട്ടിലും മാളത്തിലും ഓൽ ഉണ്ടാവും ഏത് കേട്ടിട്ടും കാര്യല്ല
അയിന് മക്കക്ക് ഇപ്പൊ ബുദ്ധി ഐറ്റങ്ങക്കാട് ഉറച്ചാ വരുന്നേലെ ഉള്ളൂ മ മക്കളൊക്കെ പറഞ്ഞിട്ട് കാര്യല്ല ഞമ്മള് നല്ലോ ശ്രദ്ധിക്ക അത്രേപ്പെ അയ്ല് ഉള്ളൂ
ആഹ് അതെ ഉം അതാണ് പേടില്ലേനി ഇപ്പോ ഫസ്റ്റ്ത്തെ ഭാത്ത് രണ്ടാമത്തെ ഭാഗത്ത്ന്ന് വന്ന് അത്ര വലിയ പ്രശ്ന ല്ല ഇപ്പത് എന്നും തോന്നും കേട്ടിട്ട് പേടിയാവുന്നു
അതന്നെ എല്ലാ എല്ലാ സൈസും പാമ്പളും ആണേ മൂർക്കനായിട്ടും ആ ആണലി ആയിട്ടും നല്ല വ വഷള്ള പാമ്പുകളാണ്
ആഹ് അതെ അതന്നെ ഞാൻ പറഞ്ഞ ചേരക്കാണേ പിന്നെ ചേരക്ക് പിന്നെ മനുഷ്യ